ഹലോ കേൾക്ക്ല്ലേ?
ആഹ് കേൾക്ക്ണ്ട്.
ആഹ് എന്താ വർത്താന എന്താ വർത്താനൊക്കെ? സുഖന്നല്ലേ? ഉം ന്താ പരിപാടി?
ഉം സുഖാണ്. എന്താ കൊഴപ്പൊന്നുല്ല അങ്ങനെയിരി ക്കാണ്. ഓരോരോ പരിപാടി ആയിട്ടി രിക്കാണ് ഫുഡ്ണ്ടാക്കാന്ള്ള പരിപാടീലാണ്.
ഉം ന്നെന്താ ണ്ടാക്കുന്നെ രാത്രിയെക്ക്?
രാത്രിയെക്ക് ചിക്കൻ കുറുമ. പൊറാട്ടെം കൊണ്ടരും.
പൊറാട്ടെം കൊണ്ടരും അത് ശെരി. എങ്ങനാണ് ചിക്കൻ കുറുമ ണ്ടാക്കുന്നേ? നീ എങ്ങനാ ണ്ടാക്കാറ്?
ഞാന് പലരും പല രീതിലാ ണ്ടാക്ക ഞാൻണ്ടാക്ക പിന്നെ ഉള്ളിയൊക്കെ വാട്ടിട്ട് ഉള്ളിം തക്കാളിം വാട്ടിട്ട് മഞ്ഞപ്പൊടി മാത്രട്ട് അങ്ങനെ വേവിക്കും. ന്ട്ട് ചിക്കനൂട്ട് വേവി ആഹ് ചിക്കൻ വെജിറ്റബിൾസ് അതികടൂല. ചിക്കനല്ലെ.
ആഹ്
പിന്നെ ചിക്കനൂട്ട് വേവിച്ച് തേ ഏ കൊർച്ച് കുരുമുളക് പൊടി ടും മല്ലിപ്പൊടി പിന്നെ തേങ്ങരക്ക്ണേക്ക്ടും. തേങ്ങരക്ക്ണേക്ക് ഏലക്കായി പട്ട, ഗ്രാമ്പു അതൊക്കെട്ടിട്ട് തേങ്ങരക്കും.
അഅ് ശരി. ഈ പട് പട് പട്ടേം പൂവൊന്നും ആദ്യം വയറ്റുന്നേക്കിടൂല?
ഞാൻ ടാറില്ല ഇടുണോര്ണ്ട്. ഞാൻ ടാറില്ല.
ആഹ് അത് ശരി ആഹ് ന്ന്ട്ട്? ന്ന്ട്ടെന്താ താക്ക ചിക്കന് താക്കെ?
ചിക്കൻ വേവിച്ചിട്ട് അയിലേക്ക് തേങ്ങൊയ്ക്ക.
ആഹ്.
തേങ്ങ ഒഴിച്ച് ജസ്റ്റൊന്ന് തെള വന്നിട്ട് പിന്നെ അയിലേക്ക് തുള്ളി കുരുമുളക് പൊടി അയിൻ്റെ മേലെ തുള്ളി കുരുമുളക് പൊടിയിടും അതേപോലെ തുൾ തുള്ളി പച്ചവെളിച്ചെണ്ണ ഉറ്റിക്കും കൊർച്ച് ഗരം മസാലേടും നല്ല മല്ലിയിലേടും. ചെറുതാക്കി മല്ലിയില ചെറുതാക്കി അരിഞ്ഞ്.
ആഹ് അഅ് ശെരി. ആഹ് അന്ന്ന്താ സ്പെഷ്യല് ണ്ടാക്കാൻ ബർത്ത്ഡേ ബർത്ത്ഡ ന്തേണ്ടോ?
ഒന്നുല്ല വെർതെണ്ടാക്ക. ബർത്ത്ഡേ ഒന്നുല്ല.
ഞാ പൊറാട്ട കൊണ്ടരേഅയിക്ക്.
ഇന്നെന്തായാലും ചിക്കൻ വാങ്ങിയതല്ലേ.
ആഹ് ആഹ് ആഹ് അപ്പ ഉച്ചക്കെന്തേനി ഫുഡ്?
ഉച്ചക്ക് ചിക്കൻ കറി എന്നായിരുന്നു.
ചിക്കൻ തന്നെ രാത്രിയും ചിക്കന് ഉച്ചക്കും ചിക്കന് ചിക്കൻ കറിയും ഉം ചോറോ
ചിക്കൻ കറിയും നെയിച്ചോറും
നെയ്ച്ചോറും
ഉം ചിക്കൻ കിട്ടിയാല് ഇവിടെല്ലാർക്കും നല്ലഷ്ടാണ്
ആഹ്
അപ്പൊ പിന്നെ രാത്രിം ചികം തന്നെ ആക്കാ വിചാരിച്ചു
ആഹ് രാ അപ്പൊ രാവിലെ രാവിലെയ്ക്ക്ണ്ടാവോ ഞ്ഞ്പ്പോ ഇന്ന്ണ്ടാക്ക്ന്നേ രാത്രി ണ്ടാക്ക്ണേ
അത് ഒർപ്പില്ല രാവിൽത്തേക്ക് വേറെന്തേ നോക്കാ രാവിൽത്തെ ക്കാ ന്തേലും ഗ്രീൻ പീസ് കറിയോ അങ്ങനെന്തേലു ഒക്കെ ഇണ്ടാക്കാ
ആഹ് അല്ല ഏ ഇങ്ങള് എന്തേന് രാ വൈകുന്നേരത്തെ ചായ കുട്ച്ചീല്ലെ ചായും അതിന് അയ്നുണ്ടാക്കലാ അല്ലെങ്കി വാങ്ങേ
അത് ഞാന് ഗോ ഗോതമ്പുണ്ട ണ്ടാക്കി
ഗോതമ്പുണ്ടേ അതെങ്ങനെ
അത് ഗോതമ്പ് നല്ലണ്ണം കഴുകി വർത്തെട്ക്ക വർത്തിട്ട് അത് ചൂടാറിയിട്ട് പൊടി ക്ക അയിലേക്ക് നലോം തേങ്ങേം ശർക്കരപ്പാനിം ഒഴിച്ചിട്ട് ലഡു ആക്കിട്ക്ക ഗോതമ്പ് ലിഡും ലഡു പോലെ ആക്കി ട്ക്ക
ആഹ് ആഹ് നമ്മള് അമൃത പൊടി വറുത്താണ്ട് ഇണ്ടാക്കേണ്ടല്ലേ അതുപോരെ ലഡു
ഒന്ന്ണ്ടാക്ക്യോക്കി എ നല്ല രസം
ഗോതമ്പുണ്ട ലഡു വേറെന്നെ
ആഹ് ലഡു
എന്ന്ട്ട് ആഹ് അങ്ങനെക്കെന്നെല്ലെ ണ്ടാക്ക
പല നാട്ടിലും പല ഭാഷിം പറിം ഗോതമ്പ് ലടുന്ന് പറിം ഗോതമ്പുണ്ടന്ന് പറിം
ഞാ ഗോതമ്പുണ്ടാ ർനപ്പേ മറ്റേ എഹ് ഉള്ളില് ആഹ് പൊർത്ത് അരിൻ്റെ ഹ് പത്തിരിപ്പൊടി താക്കി ഉള്ളില്ണ്ടാവൂലെ ശർക്കരതൊക്കെ ഇട്ടാണ്ട് ഇപ്പൊ ഒരു ഗോതമ്പ് നറച്ച് ആഹ് അത് കൊഴുക്ക ആഹ് ആഹ് അതായിര്ക്കു വിചാര്ച്ച്
ഉം വെല്ല
ഉം ഓരോ നാട്ടില് ഓരോത് ലെ പിന്നെ എന്താന്നാ ഇവടെന്ന് ചിക്കൻ കടായെനി ചോറ് അച്ചാറ് പപ്പടം
അടിപൊളിയാണല്ലോ
ആഹ് അടിപൊളിയാണ് പക്ഷേ ചിക്കൻ കട് ആയില് കൊറ്ച്ച് മുളക് കൂടി അതുകൊണ്ട് കൊറച്ച് ഒഴിച്ചാ മതി കൊറേ ചോറ്ന്ന
അതോണ്ട് വൈകുന്നേരത്തേക്ക്ണ്ടാവുല്ലോ
വൈകുന്നേരത്തേക്കുണ്ട് നാളെ രാവിലത്തേക്കുണ്ട്
നല്ലതാ
ആഹ് അത് പുതിയ മുളക് പൊടി കൊണ്ടന്നപ്പോ ച്ചക്കേക്ക് അതല്ല എരുണ്ട് സാധാ മുളകു പൊടി രണ്ട് ടീസ്പൂൺ ഇട്ണോട്ത്ത് ഇതൊന്ന് മതി അത് ഞാനറിഞ്ഞില്ല ഞാൻ സാധാ നമ്മള് ഉ യൂസെയ്യ്ണ്ടാതിരിയന്നെ ര ണ്ട് ടീസ്പൂണ്‌ട്ട് ഭയങ്കര എരു. പൊറമേ പു മൂന്നാല് പച്ചൊളകുട്ട്.
അതോണ്ട് രണ്ടൂസ്ത്തിനുള്ള കറിയായല്ലോ നോക്കാതെ കഴിഞ്ഞല്ലോ.
ആഹ് രണ്ട് ദിവസ്ത്തിനുള്ളായി ആഹ്. കൊറച്ച് ഒഴിച്ചാ മതി ചോറെട്ത്തിട്ട്. ചോറിന്റെ ആഹ അവിടെ കൊർച്ച് ചമ്മന്തിട്ക്ക്ണമാതിരി. ഇഹ് കായ അതിന്റെ ഗ്രേവി ഇട്ക്കാ അതുപോലൊരു കഷ് ണം അതുമതി ഇന്നാ തന്നെ ആ ചോറ് ഫുള്ള് ത്ന്നാ നല്ലെരുവുണ്ട്.
ഉം.
പക്ഷെ രസുണ്ട് എരുണ്ട ഒര്ത്.
മ്
ആഹ്. എല്ലാർക്കും ഇഷ്ട്ടം പോയിനെ തെരക്ക്ട്ട് ഇണ്ടാക്കിട്ട് നോ ക്കീല പേക്ക് മൊളകേനി അത് ഞാന് ശ്രദ്ധിച്ചില അല്ലേ സാദാ ചോറ്
ഉം.
സാദാ ചോറുണ്ടാക്കി ഇന്നലെ. ഇന്നലെ രാത്രി ചോ നെയ്ച്ചോറെക്കേനി. അപ്പൊ മാങ്ങച്ചാറും ആ ആഹ് മാങ്ങച്ചാറ് മാങ്ങച്ചാറും. പിന്നെതും ഇതും എന്താ പപ്പടോം
ഉം.
ഇണ്ടായിരു.
അങ്ങനെ രത്രിയ്ക്കുണ്ടല്ലോ അതോണ്ട്ല്ലേ?
രാത്രിയേക്ക്ഞ്ഞി വേണ്ട ചോർണ്ടാക്കണ്ടി വരും. ചോറ് കയ്ഞ്ഞു അപ്പൊ ചോറ് കൊർച്ച്ണ്ടാക്കണ്ടി വരും.
ൻ ചോറ്ണ്ടാക്കെ. എന്ത അഎന്തേനി ദോശന്റെ മാവ്ണ്ട് അത് അങ്ങനെണ്ടാ ക്ക്യാലും മതി ഉം നല്ല മഴെ ഇടീം ഉണ്ടായിരുന്നു
ഉം.
നല്ല മഴേനി നല്ല ഇടിണ്ടായിരുന്നു.
ആ ഇവ്ടെ ഇപ്പഴും ചെറുതായിട്ടൊരു മഴണ്ട്.
ഏ ഇങ്ങക്ക് മഴെയ്തില്ല?
മഴണ്ട്പ്പോ.
ആഹ് ആഹ് ഇവടി അങ്ങനെന്നെ. കൊർച്ച് ചാറ്റൽമഴ പോരെണ്ട് പൊറത്തെർങ്ങാ. ഇല്ലന്നാലും.
ഇടിണ്ടേനി നല്ല ഇടി നല്ല ഇടിം മിന്നും മഴേം
ഇന്നലെല്ല മിനിയാന്ന് രാത്രി ഒരു ഒരു മണിയൊക്കെ ആവുമ്പോ. ഒറങ്ങണേന്റെ ടെൽ ലൈറ്റ് കത്ത്ണാതിരി കണ്ട് ഞാൻ എണീറ്റതാ ഫേൻ കറങ്ങിയോണ്ട്ക്ക്ണ ഫേൻ എൻതാവ്ണ്ട് തീ പാള്ക അയിന്റുള്ള്ന്ന് ഇടി വെട്ടിട്ട് അപ്പൊ ഓഫ് അത് ഓഫാക്കാൻ അയ്ന്റെട്ത്ത്ക്ക് പോവാൻ ഇൻക്ക് പേടിയാവാ എങ്ങനോ പോയാണ്ട് ലൈറ്റ് അത് ഫേൻ ഓഫ് ഫാക്കട്ടേച്ചപ്പൊ കരന്റോയി പിന്നെ ഞാൻ വേഗം ഓഫാക്കി അയ്ന്റെള്ള്ന്ന്ങ്ങനെ സ്മെല്ലും വര്ണ്ട് തീ ഇങ്ങട്ട് ഭയങ്കര പാളല്
സീലിങ് ഫാനോ
അല്ല മറ്റെ ആ വാൾഫേൻണ്ടാവുലെ ചുമര്മള്ളെ അതെ അതെ ഷെ പിന്നെ യൂസ് ചെയ്തിട്ടൊന്നും കാൺ കുഴപ്പൊന്നും കാണുന്നില്ല എന്താ ഷോർട്ട്ന്നതാവ്ണ്ട്
ഷോട്ട് എന്താ വന്നായിക്കും
പക്ഷെ പേടിയാണ് മക്കളൊക്കെ ഇള്ളല്ലേ
ബ്രേക്കർ ആവൂലേ അപ്പൊ ഇടി വിട്ടിയല്
അതെന്താ അറിയില്ല ബ്രേക്കർ ഇത് ആവാറുണ്ട് ഇപ്പ എന്താറിയില്ല അയ്ന്റുള്ളത്ത് എന്തേ പോയതാന്ന അറിയില്ല
ഞാൻ പറഞ്ഞ്
എന്തായാലും ശ്രദ്ധിച്ചോ
ആ അല്ലെടിണ്ടായിനി
ആ
ഞാൻ ഞങ്ങള് വേറെ വേറെ റൂമിലേനി കെടന്നിനി കെടക്കുമ്പോ നല്ല ചൂട് കുറച്ച് കഴിഞ്ഞാൽ ഒരു മണിയൊക്കെ കയിഞ്ഞു ഒരു മണി ഒന്നര ആ ടൈമായപ്പോ ഭയങ്കര മായേം ഇഡിയും ഒക്കെ രാത്രിയേ അപ്പോ മൊഖത്ത് ഇങ്ങനെ ലേറ്റ് അടിച്ചണ കണ്ടിന് ഒണന്നതാ
ആഹ്
അപ്പൊ അയിന്റെ ഉള്ളിന്ന് തീയ് ഇതായതാ ആ ലൈറ്റാണ് നമ്മള മൊഖ ത്ത്കടിച്ച്
മാങ്ങച്ചാർ പിന്നെ ഇണ്ടാക്കിയത്
ഹസ്ബന്ഡ് ഇണ്ടാക്കിയതാ
അതിൻ്റെ റെസിപ്പി എങ്ങനെ
അതിന്റെ റെസിപ്പി ഞാനേ ചോദിച്ചിട്ട് പറഞ്ഞണ്ട് കേട്ടോ എങ്ങനെയാണത്
ഉ ആണ്ല്ലേ ഹസ്ബൻഡ് വിട്ടെടുത്തതാ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ
അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ഹസ്ബൻ ഹസ്ബൻറാ നോക്കല് നമ്മള് തിന്നാൻ മാത്രം നോക്കിയാ മതി
കയ്ച്ചിലായല്ലോ
കയ്ച്ചിലായ്ന് നല്ല ടേസ്റ്റു ആണ് കൊറെ ആൾക്കാർക്ക് കൊടുത്ത്ണ് കുപ്പി വാങ്ങിയാണ്ട് നെറച്ച് കൊടുത്തണ് ഏഹ്
ആണോ
ഉം എല്ലാരും നല്ല രസംണ്ടെന്ന അഭിപ്രായം പറഞ്ഞണ്
ഏ എന്നാ ഇനിക്കും വേണം കൊറിയർ അയച്ച തരാൻ പറ്റുവോ
ആഹ് അയച്ച് തരാല്ലോ പക്ഷെ ഇപ്പൊ ഇണ്ടാക്കിയത് കഴിഞ്ണ് ഇനി ഇണ്ടാക്കുമ്പോ ഞാൻ കൊറിയർ അയച്ച് തരണ്ട് ട്ടോ
ആഹ് ഓക്കേ ഓക്കെ
പക്ഷെ ഇതിപ്പോ അയ്ന്റെ കുപ്പിന്റെ അടിയിലെത്തിണ് അപ്പങ്ങണ്ട് അയിന്റെ ടേസ്റ്റ് ഒക്കെ വേറെ ഇതിലായിന് ഇപ്പൊ എപ്പളും ആ മൂടിങ്ങെനെ തുറന്ന് ഇങ്ങ എടുക്കണോണ്ടേ
ആഹ് അങ്ങനെ
കാലം തുറക്കലില്ലേനിം എന്നെങ്കിലും കാലം ക്കെ തുറന്ന് ഒരു പത്രത്തിലക്ക എടുത്ത് വക്ക ഒരു കുപ്പിക്ക് എടുത്ത്യ്ക്കും അതിനന കുറേ കാലം അങ്ങന തന
പൂപ്പല് നിന്നണോ
അയ്ന്റെ മുകൾ ഭാഗത്ത്ക്കൊക്കെ വന്നണ് അടിക്കെത്തില്ല പക്ഷെ ആ മുകളിൽ വന്നതിന്റെ എഫ ക്ട് നമുക്ക് കാണാം ടേസ്റ്റില് ചെറിയ വ്യത്യാസൊക്കെ വന്നണ്
ഉം ഉം
ഏതാലും പിന്നെ എടുത്ത് വെക്കാനൊന്നുല്ല ഇനി ഏറിയാലൊര് പ ഒരു പത്ത് മാങ്ങ അത്രയേക്കെ ഉണ്ടാവുള്ളൂ
ആക്ക് മറ്റേ മുഴുവനായിട്ടുള്ള മാങ്ങണോ കണ്ണിമാങ്ങ ആ ശരിയാ അങ്ങനലെ ഉം
പത്തെണ്ണോന്നും ഉണ്ടാവൂല ഒരു അഞ്ചെ ആരെണ്ണം ഒക്കെ കാണുന്നുള്ളൂ അപ്പൊ പിന്നെ കൊഴപ്പല്ല അത് പിന്നെ വേറെ കുപ്പിക്ക് ആക്കാനൊന്നുല്ല ആഹ് കി എടുത്തക്കാൻ ഇനിയിപ്പ അഹ് വേഗം നമ്മള് തിന്ന് കഴിഞ്ഞാല് കേടരുന്നതിന് മുമ്പ് തിന്നഴിഞ്ഞാൽ കൊഴപ്പല്ലല്ലോ
ഉം
! ! അതന്നെ പുടിച്ചെക്കാ കഞ്ഞി കഞ്ഞി കുടിക്കുമ്പോ ചോറ്ന്നുമ്പോ ഒക്കെ എടുക്കാർഞാണ്ട്‌
ഇവിടെ കഞ്ഞി പരിപാടി ഇല്ലാത്തത് കൊണ്ട് അതൊന്നുല്ല
ഇബടെ കഞ്ഞിപ്പരിപാടി ചിലപ്പം അച്ചാറ ണെങ്കില് കഞ്ഞി ഒക്കെ കുടിക്കും അച്ചാറ് കോഴി മുട്ട പൊരിച്ചൊക്കെ കൂട്ടി
മാങ്ങ വീട്ടിലുണ്ടോ?
ഇല്ലേ വാങ്ങിയതാ വാങ്ങിയതാ ഇല്ലല്ല ഉണ്ടായിരുന്ന മുറിച്ച് മാവില്ല അതാ അടുത്തന്ന് എവിടെ പോയി വരുമ്പോ അങ്ങനെ പറിക്കുന്നോലെ കൈന്ന് വാങ്ങുല്ലേ
ഉം ഉം ഉം
അങ്ങനെ വാങ്ങിയതാ
ഉം വേറെ എന്തൊക്കെ
പിൻ വേറെന്താ നല്ലന്നെ നല്ലതന്നെ അറിയാ സുഖന്നെ പിന്നെ എന്തെനി മക്കളൊക്കെ ഇല്ലവടെ